ഹലോ കേൾക്കില്ലേ ആ കേൾക്കണ്ട് കേൾക്കണ്ട് ഉം ആ എന്തി ക്കെണ്ട് അതങ്ങനെണ്ട് പോണ് ഇതാന്ന് മരണം എല്ലാം അറിഞ്ഞല്ലായിരുന്നോ ഉം ഉം അത് മിനിയാന്ന് പെട്ടെന്നാണ് ഒന്നും ആർക്കും പറയാൻ പറ്റിട്ടില്ല പെട്ടെന്നുണ്ടായരു മരണ എന്താ വയറിന്റെ ഉള്ളിൽ എന്തൊക്കോ ലീവറിനൊക്കെ എന്തൊക്കൊക്കെ ബാധിച്ചീനേലോ അപ്പൊന്നും അറിയാൻ പറ്റിയിട്ടില്ലേനി പെട്ടെന്ന് ഉം ഉം
അപ്പൊ അത് ഇവിടെടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോ അവിടുന്ന് പോല്ല വേഗം ഇക്കറക്ക് കൊണ്ടോഞ്ഞ കോഴിക്കോട്
അപ്പൊ അവിടെ ആഹ
അപ്പൊ അവിടെ ഐസുന്റെ ഇതൊന്നും ഇല്ല ഫുുള്ളാണ് നിറഞ്ഞിട്ട് പിന്നെ മിംസിൽ കൊണ്ടുപോയി അപ്പൊ അവിടുന്ന് ഇന്നലെ ഇപ്പം വിടുക്ക് കൊണ്ടപോ അവിടെ ഒരു ദിവസം നിർത്തി അവിടെ നല്ല ക്യാശല്ലേ നമുക്ക് താങ്ങാത്ത കൊണ്ട്
ആ ഗവൺമെന്റ് ആകുമ്പോം നമുക്ക് അത്രയും ക്യാഷ ആവത്തില്ലല്ലോ
ആഹ് അതെത് വെന്റിലേറ്ററിൽ ഇട്ടോണ്ടേ ഒറ്റ ദിവസത്തിന് നമുക്ക് രണ്ടര ലക്ഷം അടുത്ത് വന്നു പി അപ്പൊ ആള ഇങ്ങോട്ട് ഇണ്ടാവൂില്ലന്ന് പറഞ്ഞപ്പോ പിന്നെ എന്ത ചെയ്ത് അമ്മ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റല കൊണ്ടുപോ ല്ല രാത്രി അതെ ഉ അതുകൊണ്ടന്ന് രണ്ട മണിക്കൂർ ആയപ്പോോ ക്ക മരിച്ചയും ചെയ്തു അത്രേ നിന്നിട്ടുള്ളൂ ഇന്നിപ്പോൊ പത്തരക്കായിരുന്നു എന്താണ് അങ്ങനെ എല്ലാർക്കും സങ്കടാണ് പെട്ടെന്ന് ആയോണ്ടേ! ക്കെങ്ങനെെ ടെൻഷനിലാണല്ലാരും ള്ളത് നമ്മളിപ്പോവിടെ പോയി കുറച്ച നേരായിട്ട് ആഹ അതെ ആഹ അതെ പ്രത്യേകിച്ച് വ്യാപാരൊക്കെ ആകുമ്പോൾ എല്ലാർക്കുംരി ഇതാണല്ലോ മക്കളൊക്കെ നോക്കി ഇതാക്കണതല്ലേ
ആഹ അതാണ് വീട്ടിൽ ആരൊക്കെയുണ്ട്?
അവിടെ നാല് പെൺകുട്ടികളും, രണ്ട ആൺകുട്ടികളുണ്
ഓ
ഉം ഇയിപ്പൊ വലിയ മോന്റെ ഇല്ലന്നും ആരൊന്നും പറഞ്ഞഞ് വെച്ചിട്ടില്ല എന്നാല് രാത്രി തന്നെ മരിച്ചോണ്ടേ ഞമക്ക് അവിടെ പോവാള്ളൂണ്ട് മക്കളൊന്നും പറഞ്ഞയച്ചിട്ടില്ല, മം
ഒക്ക ഉണ്ട അവിടെ
ആഹ മഴുണ്ട് ഇന്ന് ഇപ്പോ ഇങ്ങനെ മഴുണ്ട് ഇങ്ങനെ ഉ കൊറച്ച സമാധാനം ഉണ്ട ഉച്ചടൈമില് ട്ടോ തുടങ്ങണ്ട്
അ
അവിടെണ്ടമഴ? ഉ ഉ ചായൊക്കെ കുറച്ച്? ആഹ ശരി എന്താ കടി
ചായ്ക്കി കടി അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കത്തില്ല കടേന്ന് എന്തെങ്കിലുമ ഒക്കെ വേട ക്കും
ഏ ശരി അങ്ങനെ ആരൊക്കെ വീട്ടിലല്ലേ
വീട്ടില ഉമ്മായും പാപ്പായും ഞാനും അനിയെത്തി
ആഹ ആഹ് ശരി ഉ ഉ പിന്നെന്തൊക്കെയാണ്
പിന്നെ മടൊക്കെുണ്ടോ അവിടെ?
ഓ മായപ്പ ഇങ്ങനെ ചെറുതായിട്ടുണ്ട് അധികമായിട്ടില്ലെങ്കിലും
ആഹ ഇവിടെ മഴ തോന്നിക്കുന്നു രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു
അല ആ് ശരി ഇവിടെ ഉച്ചക്ക് ചെറിയൊരു കുറവുണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെ തുടങ്ങണ്ട് അങ്ങനെ
ഓ രാത്രിത്തേക്കനി ഭക്ഷണൊക്കെ ഉണ്ടാക്കണ്ടേ
അവരാത്രിയൊക്കെ ഉണ്ട് ചേക്ക്ന്നെ ഉണ്ടാക്കിയത്ണ്ട് രാവിലെ പോകണേന് ഫുഡ് വെച്ചോണ്ട് പോയതേനി ഇവിടക്ക് എത്തി പോക്കൻ വെച്ച കഴിഞ്ഞണ് അപ്പ അതന്നെ ഉണ്ട ഇനിയിപ്പോൊ രാത്രി അവിടെ നമ്മളവിടെക്കെ ജിക്കറുകൾ ഉണ്ടാവും മരിച്ച മൂന്ന് ദിവസം ആഹ് അത് ഓഹ് അതിന് പോവാണ്ട് അപ്പൊ അവരിക്ക്‌ നിസ്കരിച്ചിട്ട് പോവാന്ന് പറഞ്ഞണ്ട്
ഓഹ് കുട്ടികളാണോ അവിടുന്ന് സംസാരിക്കുന്നേ
ആഹ് കുട്ടികളാന്ന് ആഹ് മോളുണ്ട് ഹോളിന്റെ അടുത്ത് നിന്നിട്ടന്നെയാ സംസാരിക്ക ഓക്കേ എന്താ അങ്ങനെ പോണെ നിങ്ങള് പഠിക്കയാ മ് മ് ഡിഗ്രിയാ അങ്ങനെ
ആഹ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞു
പ്ലസ് ടു കഴിഞ്ഞോ ശരി ഇനി എന്താ കോഴസെന്താ എടുക്കണെ
എനിക്ക് ബി എസ് സി നേഴ്സിങ്ങിന് പോണൊന്ന
ആഹ് ശരി
ഉം
മ് മ് അങ്ങനല്ലേ
ആഹ് അതെ അതെ അല്ലാതെ വല്ല ജോലിയും ചെയ്യുന്നുണ്ടോ
ഇല്ല ഒന്നും ചെയ്യുന്നില്ല ഉം വീട്ടിലെന്നേണ് ഉം എങ്ങനെണ്ട് പ്ലസ് പ്ലസ്ടുന്റെ റിസൾട്ടൊക്കെങ്ങനെ
ആഹ് ഫുൾ എപ്ലസുണ്ട്
ഫുൾ എപ്ലസന്നെയൊ അയ്ശരി ഉണ്ടല്ലേ
ഉം
ഉം എന്താ ഗിഫ്റ്റ് എന്തേലൊക്കെ കിട്ടിയോ ഫുൾ എപ്ലസ് വാങ്ങീട്ട് ഹ് ഹേ ഹി ഉം പിന്നെന്തൊക്കാണ് ഉച്ചക്ക് കിടക്കലുണ്ടോ
ആഹ് ഉച്ചക്ക് ഇവിടെ വെറുതെ ഇങ്ങനെ കിടക്കുവാര്ന്ന്
ആഹ് ആഹ് ശരി ആഹ് എന്താമ്മക്കെന്താ ചെയ്യണ്
ഉമ്മ അടുക്കളേലെന്തൊക്കെയൊ ഉണ്ടാക്കുന്നു രാത്രിത്തേയ്ക്കൊക്കെ ഉള്ളേ ഉം പിന്നെ അവിടെ എന്തെ ചെയ്യാരുന്ന്
ഇവിടേ അങ്ങനെ പോണ്
ഉം
ഉം മ് എന്താ അനിയത്തി ഉം വെക്കേഷനിൽ അങ്ങനാട്ട് പോയിട്ടൊന്നുല്ല ഇവിടെ അടുത്തൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്
ഓഹ് എവിടെയും പോവാൻ താല്പര്യ ഇല്ലായിരുന്നോ ദൂരെയൊക്കെ
ആഹ് ഉണ്ട് അത് നമ്മള അട്ത്തൊരു കാറുണ്ടായിരുന്നു ആ കാറിങ്ങനെ ഫുൾ കംപ്ലൈന്റ് യാപ്ലാ അത് കൊടുത്തു അപ്പൊ ബൈക്കില് ഞങ്ങള് നലാള് രണ്ട് മക്കള്ണ്ട് പിന്നേ ഞാന് ഹസ്ബൻറ് ഞങ്ങള് നാലെണ്ണം കൂടെ ദൂരയാത്രക്ക് പറ്റൂലല്ലോ ഹഹാ അപ്പൊ ഇവിടെ അടുത്തൊക്കെ ങ്ങനെ കൊണ്ടോയി താക്കുന്നല്ലാതെ ഇപ്പൊ ഞ്ഞി വണ്ടി എടുത്തിട്ടേണം പോവാൻ പറഞ്ഞിങ്ങനെ വെയിറ്റിങ്ങിലാണ് ഉം ങ്ങള് യാത്രൊക്കെ ചെയ്യുന്ന ആൾക്കാരാണോ
ആഹ് യാത്രൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടാ ഉം മൈസൂരൊക്കെ പോകും പോയാരുന്നു ഞങ്ങള് പ്ലസ്ടു ടൂറില്ലേ
ആഹ്
ആഹ് അത് കൊണ്ടെന്നെ വെക്കേഷനിൽ എവിടേം പോയില്ല
ഇല്ലല്ലേ ആഹ് അത് ശരി ആണ്ലേ ഉം അങ്ങനെ സ്കൂളിന്നൊക്കെ ട്രിപ്പ് പോവൽണ്ട് ലേ ങ്ങള്
ആ ട്രിപ്പ് പോവല്ണ്ട്
ആ ആ അനിയത്തി എന്താ ചെയ്യണ്
അനിയത്തി പടിക്ക്യാ അവൾ സ്കൂളിൽ പോയിരിക്കുന്ന്
ആ എത്രാം ക്ലാസിലാ
അവളിപ്പ എട്ടില്
ആ എട്ടിലാണോ ഉപ്പക്കെന്താ ജോലി ബിസിനസ് നാട്ടിലെന്നെല്ലേ
നാട്ടിലന്നെ
ഉം ഉം ഉ ഉം ഉമ്മെന്താ ചെയ്യ്ണ്ടോ വർക്ക് ചെയ്യ്ണ്ടോ
ആഹ ഉമ്മമാ ആണെങ്കിൽ നവാവിന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഉമ്മ വർക്ക് ചെയ്യുന്നുണ്ട്
ആ ആ ശരി
ഉം
ക്ലാസ് എടുത്ത് എടുക്ക
ആ ഉമ്മ അതില് ഈഡി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്
ആ ആ ശരി ഉ ഉ കൊറേ വർഷ ആയപ്പോല് പിന്നന്തങ്ങനെ ആയിട്ടുള്ളല്ലേ ആഅ ശരി ഉം
കുട്ടികളാണോ അലക്കുന്നത്
ആ ഒരു രണ്ടു പേര് രണ്ട് മക്കളാ ഓ അല്ലാട്ടൊന്ന ഇട്ട്ന്തെങ്കലക്കെ ഇടങ്ങണ്ടാവും
ആ ഇവിടെ ഞങ്ങളും അങ്ങനെ അടികൂടൊക്കെ
ആ മക്കളാ എല്ലടത്തും അങ്ങനെ എന്നല്ലെ ഉം ഉം കോകോട് വന്നാ അധികം ഒരുതാണ് അത്‌വരെ അത്ര ഇല്ലെങ്കിലും കോള് വരുമ്പോല ഒന്നും കൂടെ ആ ആ അപ്പോ ഓൾക്കറിയാംഒന്നും പറയൂല ഇല്ലാന്നറിയാം ഫോണിലല്ലേ ചീത്ത പറയൂല എന്ന് മെയിൽ ഇതാണ് അപ്പൊ ഒന്നും കൂടി അലമ്പക്കല ഉം ഹുംഹും അ എന്താ എന്തൊക്കെയാണ് ഫ്രണ്ട്സിലൊക്കെ വിളിക്കല്ലേ ഉ ഉ ഹലോ എല്ലാരും കൂടെ ജോയിൻചെയ്യാണോ അങ്ങനെ നഴ്സിങ്ങിനെ അല്ലെങ്കിൽ നിങ്ങളെ താല്പര്യയിട്ട് ഒറ്റക്ക് പോവാണോ തറ്റുകളല്ലേ ആ ശ രി സ ആ ഇല്ലല്ലേ ഉ ഉ അന്ന ശരി ഫ്രണ്ട്സിലൊക്കെ എന്താ എടുക്കണത്
ഫ്രണ്ട്സ ഒക്കെ എഞ്ചിനീയറിങ് പിന്നെ ഏവിയേഷൻ കോഴ്സ് അങ്ങനെയൊക്കെയ അവരൊക്കെ നോക്കുന്നത് മറ്റെ നേഴ്സിംഗിലോട്ട് ആരും അങ്ങനെ വരുന്നില്ല
ഇല്ലല്ലേ
ഇപ്പൊ നേഴ്സിംഗ് പഠിച്ചവർക്കൊന്നും ജോലി ഇല്ലെന്നാ പറയുന്നത് പക്ഷെ കൊച്ചില തൊട്ടെ വിചാരിച്ചൊണ്ട് അതിന് പോവാനായി
ആആഹ് ശരി ആഗ്രഹണല്ലോല്ലേ ഹ ഹ ആ ശരി ഉ അതേ വെ അവിടെ അവിടെ അടുത്തണ്ടോ കോളേജിന്റെ
ഇല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജില് കൊടുത്തിട്ടുണ്ട്
കൊടുത്തിട്ടുണ്ടല്ലേ ആഹ ആഹ ആ ശരി അലോട്ട്മെന്റ് ഒക്കൊഎന്നാ വരിയാ
അലോട്ട്മെന്റ്ക്ക് എന്നാ വരികന്ന് കറക്റ്റ് പറഞ്ഞിട്ടില്ല
അല്ല അല്ലേ ആഹ ആഹ ഉ ശരി
ഉ
നിങ്ങൾ എവിടെയാ പഠിച്ചിന്ന് പ്ലസ് ടു
പ്ലസ് ടു ഞാൻ ഇവിടെ അടുത്ത് പുനലൂര് ഒരു സ്കൂളിലാ പഠിച്ചത്
ആഹ ശ ഉ പിന്നെ
വെറുതെ ഇരിക്കയായിരുന്നോ
നിർദേശമങ്ങനെ ഏഹ് എനിക്കാണ് ഹെ-ഹെ-ഹെ മക്കൾക്ക് ചായാക്കോകൊട് ത്ത്. ഇവിടങ്ങനെ ഫ്രീയായിട്ട്
ആ ഞങ്ങളിവിടെ വൈകീട്ടങ്ങനെ ചായ എടുത്തില്ല സന്ധ്യയൊക്കെയാവും ചായ ഇട്ട് വരുമ്പൊഴത്തേക്ക്
ഏ അത്ശെരി അത്രൊക്കാവുംല്ലേ അപ്പൊ പിന്നെ രാത്രിത്തെ ഫുഡോ
രാത്രിത്തെ ഫുഡ്ഡ് ഇശാകഴിഞ്ഞൊക്കെ വാപ്പ വരുമ്പം എല്ലാരും കൂടി ഇരുന്ന് കഴിക്കും
ഏ ആഹ് ശെരി ആ ആ ആ വാപ്പ രാത്രിയാവില്ലെ വരല്
ആ വാപ്പ ഇവിടെത്തന്നെ ഉണ്ട് എന്നാലും പള്ളില് പോയിട്ട് വന്നിട്ടാ നമ്മ ഒരുമിച്ച്
ആഹാ ശെരി എന്തോ വല്യമ്മ അങ്ങനെ വല്യുപ്പ ആരെങ്കിലൊക്ക്ണ്ടോ വീട്ടില്
ഇല്ല ആരുല്ല ഉമ്മ വാപ്പ ഞാനും അനീത്തീം നാലുപേരെയുള്ളു
ഉള്ളുലെ ഉം-ഉം ആഹ് ശെരി
ഉഹ്മ്
ആ പിന്ന പഠനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കോ കല്യാണൊക്കെ നോക്കുന്നല്ലേ ജോലി കിട്ടിയിട്ടുള്ളൂല്ലേ ആഹ് ശെരി ഉം ഉം
ശെരിന്നാ നാളെ വിളി
ആഹ് ഓക്കെന്ന് അപ്പെന്നാ ശെരി ശെരി ഓക്കെ